ഹലോ ആഹ് കേക്കാം കേക്കാം ഇപ്പൊ യാത്രൊക്കെ പോവാന്നൊക്കെ പറഞ്ഞ്
ആഹ് ഞങ്ങളിങ്ങനൊരു പ്ലാൻ ഇട്ടായിരുന്നു കുട്ടനാടൊക്കെ പോകുന്നെ അത് ആന്നാന്നാന്ന് ഇലില്ലില്ല ആളിപ്പം വന്നല്ലേ ഉള്ളൂ അന്നേരം ചെറിയൊരു ടൂറ് പോകുന്നേനായിട്ടി ങ്ങനെ നോക്കുന്നുണ്ട്.
ആഹ് ആരിത് കൂട്ടാരന്മാരായ്ട്ടോ?
അല്ല അല്ലല്ലല്ല കൂട്ടുകാരൊന്നല്ല ഫാമിലി ആയിട്ടൊക്കെ തന്നെ.
ആഹ് ആഹ്
ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനൊന്ന് പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കൺഫോം ആയിട്ടില്ല കാരണം
ആഹ് ഹാ എങ്ങനെ പോവാനാ?
ഹലോ ഹലോ ഒന്നും കേക്കഒക്കുന്നില്ല.
ആ ഇപ്പം കേക്കുന്നോ?
ആ കേക്ക്ന്ന്.
ആഹ ആഹ് ആഹ് ആഹ് ഹ പിന്നെ ഞാനും വൈഫും പിന്നെ പെങ്ങളും ഒ ക്കെ കാണും ഞങ്ങള് ഫാമിലിയായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്യാന
ആഹ് ഹാ
ഉം അന്നേരം ഈ അവിടെ ഈ ഹൗസ് ബോട്ടും ആലപ്പുഴയില് ലാണെങ്കിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെയുണ്ട് കറങ്ങാൻ പറ്റിയ ഉം അങ്ങനെ അതു ഒന്ന് കറങ്ങി അത് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോവാനായിട്ടാ പ്ലാൻ.
ആഹ് അത് നല്ലകാര്യാ.
ആഹ് അന്നേരം ഈ പാക്കേജ് അനുസരിച്ചുള്ള ഇത് കിട്ടും ഈ
ഹൗസ് ബോട്ടേ
ആഹ് ആഹ്
ആഹ് അങ്ങനെ അത് ഒരു ദിവസം മ്മക്ക് ആ ഫുൾ ഡേ അതിനാത്ത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ഫുള്ള് കറങ്ങി
ഫുഡും എല്ലാ അതിനകത്തുന്ന് തന്നെ പിന്നെ നമ്മുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കലാപരിപാടികള് കാര്യങ്ങള് അതൊക്കെ ആസ്വദിക്കാം. ആഹ് പിന്നെ പിന്നെ അതൊരു ഫുള് പാക്കേജ് ആയിട്ടുള്ള ഇതാ കിട്ടുന്നത് അങ്ങനെ അതിനക ത്ത് ഫുഡും എല്ലാം കൂടെ ഉൾപ്പെട്ടയ ഇത് വരുന്നതേ
ആഹ് ആഹ്
അന്നേരം പിന്നെ നമുക്ക് ക്ക് ബഡ്ജറ്റില് ഇതായിട്ടുള്ളതന്ന നമുക്ക് അവിടെ കിട്ടുന്നത്. കാരണം ഒരുപാട് ഇത് ഒണ്ടല്ലോ ടൂറിസത്തിന്റെ കണക്കൊള്ളെ ഒരുപാട് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നരം അതിനകത്ത് കുറവൊക്കെ തന്നാ ഇത് കുഴപ്പൊന്നുല്ല പിന്നെ അതും അതൊന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കുട്ടനാടുകളിലൊന്നു പോയി കറങ്ങി പിന്നെ ഷാപ്പിലും ഒക്കെ ഒന്ന് കേറി ഫുഡൊക്കെ കഴിക്ക മെയിൻ ഫുഡ് കഴിക്കാന്നുള്ള ഇതാണ്..
രീതി ആ ആഹ്.
ആ കരണം അവിട്...
കുട്ടനാട് മാത്രേഒള്ളു പ്ലാനി വേറെങ്ങോട്ടും പോന്നില്ലോ?
വേറെ പോണം പഷേ ഇപ്പം ഫസ്റ്റ് അത് ഇത് പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് അടുത്ത്.. ത്തതിനകതൊട്ട് പൊവാനൊക്കെത്തോള്ളു. ആദ്യം നമ്മള് പ്ലാൻ ചെയ്തേക്കു ന്നെ ഇതല്ലേ ഇത് പോയി കഴിഞ്ഞ പിന്നെ അടു..
അല്ല ഈ മഴ സമയത്തൊക്കെ പോയാല് മൊത്തം വെള്ളം കെറി കെടക്കുവായിരിക്കുല്ലോ..
ആ ആ ആന്ന്.. പിന്നെ നമ്മക്ക് അത്യാവശ്യം വല്ല്യ മഴ ഇപ്രാവശ്യവു.. ഇല്ലാര്ന്ന്.. ഇന്നലെ പിന്നെ വല്ല്യ പ്രശ്നം വരത്തില്ല.. ഇതിന് മുമ്പൽത്തെക്കെ മഴക്കാണ് അവിടെ മൊത്തം മുങ്ങിയതും.. ഒരുപാട് വെള്ളപ്പൊ ക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പഷേ ഇ പ്രാവശ്യം അത്രയ്ക്ക് വല്ല്യ മഴയൊന്നും പെയ്തായിട്ടൊന്നും തോന്നുന്നില്ല.. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കില്.. നല്ല വെള്ളവൊക്കെ അയനെന്നേരം...
ആഹഹ.
കഴിഞ്ഞ പൊ പ്രാവശ്യത്തെ.. പ്രളയത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചേ ഈ കുട്ടനാട്.. ആ ഏരിയൊക്കെ, അവിടെ ഈ.. താറാവിന്റെ വളർത്തൽ കേന്ദ്രവും ഒക്കെയുണ്ട്. മ്മ്ഹ്. അങ്ങനം.. ഏറ്റവും കൂടുതല് ഈ മഴ പെയ്ത് കഴിഞ്ഞാ.. ഈ ഇതി ഇതിനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്.. ഇതിനോരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പെട്ട് പക്ഷിപ്പനിയും.. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ..
ആയര് പക്ഷിപ്പനി ക്കുണ്ടാകും..
ക്കാണ് കൂടുതല് അങ്ങനൊക്കെ വരുമ്പോഴ ഈ.. ആന്ന് ഡെയിലി ഡെയിലി രോഗങ്ങളല്ലേ ദിവസ്. ഓരോരോ രോഗങ്ങളാവരാ. കരണം ഇപ്പം മൊ പൊറത്തോട്ട് എറങ്ങ്ന്ന കാ ര്യംത്തന്നെ പേടിയാണ് ഒന്നോർത്ത.. മറ്റേല്ല കൊറോണ ഒക്കെ വന്നയിന് ശേഷം ഓരോ കാര്യത്തിനൊക്കെ എറങ്ങിത്തിരിക്കാൻ നേരത്ത്.. അതി്ന്റെ ആയിട്ടുള്ള ഒരു പേടി വരും..
ആ ആ. ള്ള് ആഹ..
മ്മ്ഹ്... കരണം ഇതെന്തായാലും ഒന്ന് തീരുമാനിച്ചാണ് ഞങ്ങളൊന്ന് പോവാനായിട്ട്. ഇനി എന്തായാലും ഇപ്പഴാന്ന് മഴ ക്കെ ഒന്ന് ഒതുങ്ങി നിക്യുവാ.
മ്മ് മ്മ്...
ആ അന്നേരം.. അതന്ന് പോയി കറങ്ങിട്ടൊക്കെ വരാനൊക്കെള്ളരു തീരുമാനത്തിലാണ് കരണം ഓര്. എ എൻജോയ്മെന്റ് ആവല്ലോ.
എങ്ങനെയപോവ്ന്നേ വണ്ടി വിളിച്ചു പോവ്ന്നൊ.
ആ അവര് കാറെടുത്ത് പോവാനാണ് പ്ലാൻ..
ആ...
പിന്നെ രാവിലെ അവിടെ ഈ ഹൗസ് ബോട്ടിങ്ങിന്റെന്നെ ആന്നെങ്കില് രാവിലെ അവിടെ ചെന്നഴിഞ്ഞാൽ പിന്നെ നമ്മൾ.. ഫുള്ള് അതിനകത്തായിരിക്കും
ആഹ് ആഹ്
ആഹ് കായലിൽ തന്നെ മൊത്തം കറക്കവും
ആഹ് ആഹ് ആഹ്
പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു ടൈം എടുക്കും എന്തായാലും
ആഹ് അത് ശെടുക്കും ശരിയ അവിടെ ആലപ്പുഴയിലൊക്കെ കറങ്ങാലോ അവിടെ പുഴ പള്ളിയൊക്കെയുണ്ട് ബീച്ചൊക്കെയുണ്ട്
ആഹ് ഒരുപാടുണ്ട് കാണാനായിട്ട് കാണാനാന്നേ ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് വയലും കാര്യങ്ങളും കൊച്ചു കൊച്ചു തടാകങ്ങള് കാണാനാന്നേ ഒരുപാടുണ്ട് അവിടെ തന്നെ നല്ലൊരു നല്ലൊരു കാണ കാണാനായിട്ടൊക്കെ നല്ലൊരു രസമുള്ളതാണ് അവിടെ
ആഹ് ഒരൂസം എന്തായാലും പോവല്ലേ അപ്പം അവിടെ എല്ലാം കൂടെ പോണം
ആഹ് അപ്പൊ ന്നിട്ട് ഇറങ്ങണം എല്ലാടം ഒന്ന്
ആഹ്
പിന്നെ നിങ്ങളൊക്കെ ടൂറ് പോയാരുന്നോ
ഇല്ല ഇല്ല ഞങ്ങളങ്ങനെ ടൂറിന്നൊന്നും പോവന്നു പോയില്ല
ഉം
ഉം
ഉം ഉം ഉം ഉം
പോണംന്നൊക്കെ ഉണ്ട് പോണന്നൊക്കെ ഉണ്ട്
ഉം എവിടാ പ്ലാൻ ഇടുന്നേ പോവാൻ
പ്ലാനൊന്നും അങ്ങന ഇടുന്നില്ല പോവാൻ ആഗ്രഹം നമ്മ ഇടെ ഈ മൂന്നാറൊക്കെ പോണന്നുണ്ട് കാണ അവിടെക്കെ കാണണോ എന്നൊക്കെ ആഗ്രഹമുണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പഴാണെങ്കില് നല്ല തണുത്ത ക്ലൈമറ്റ് കൂട ആണല്ലോ
ആഹ് അപ്പ പോവാൻ പറ്റിയ സമയവാ
ഉം അവിടൊക്കെ ഈ കോട ഇറങ്ങുന്ന ഒരിതുണ്ട്
ആഹ്
കോട എറങ്ങി മൊത്തം ഫുള്ള് മഞ്ഞായിട്ട് ഇങ്ങനെ നിക്കും ഇങ്ങനെ
ആഹ്
പക്ഷെത് നല്ല നല്ല രസമാണ് കാണാനായിട്ട് അവിടെ ഒരുപാട് ഒരുപാട് ഈ സന്ദർശകരും എല്ലാരും വരുന്ന അവിടാ ഉം
ആഹ് ഇഷ്ടംപോലെ ആൾക്കാര് നമ്മുടെ ഈ ഫോണിലക്കെ ഇങ്ങനെ ഓരോന്ന് ഇടുന്നേ കാണുമ്പം അവിടക്കെ പോവാൻ തോന്നും കേട്ടോ പൊന്മുടി പൊന്മുടിയിലൊക്കെ പോണംന്ന് ആഗ്രഹുണ്ട്
ആഹ് പൊന്മുടി പിന്നേക്കെ കാണാനായിട്ട് ആഹ് ഉണ്ടെന്ന് തോന്നുന്നു അതി കായൽ തീരവും ഒക്കെല്ലേ കടൽത്തീരവും
ആഹ് ക്ലാ ആഹ് പൊന്മുടിയൊക്കെ ക്ലൈമറ്റ മഞ്ഞൊക്കെ വീഴുന്ന നല്ല രസം മഞ്ഞ സമയത്തൊക്കെ പോണം നല്ല രസ രാവിലൊക്കെ പോണം നല്ല രസോട കാണാനാ പിന്നെ വാഗമണ്ണൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം എന്നൊക്കെയുണ്ട് എല്ലായിടം പോണംന്നൊക്കെയുണ്ട് പക്ഷെ നമുക്ക് സമയം കൂടെ വേണ്ടേ അനുസരിച്ച് സമയം വേണം കാശ് വേണം എല്ലാം വേണ്ടായോ
ആഹ് ആഹ് ശരിയാ ആഹ് പിന്നെ ഇതിനൊക്കെ ഒരു ബഡ്ജറ്റ് സംഘടിപ്പിച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലെങ്കില് ആകെ ഇതാവും കാരണം പോകുന്നതിനൊക്കെ നല്ല ചെലവും കാര്യങ്ങളൊക്കെയാ
ആഹ് ആന്നാന്ന്
ഉം
ഫാമിലിയുടൊക്കെ പോയി പിന്നെ പറയണ്ട
ടു വീലറിലൊക്കെയാമ്മൊ ടു വീലറിലൊക്കെയാ പോന്നേങ്കില് ഇപ്പഴത്തെ ഈ എണ്ണയനുസരിച്ച് നല്ല ചെലവ് വരും
ആഹ്
ഉം കൂടുതലും ചെലവാവാനേ ചാൻസൊള്ളൂ കാരണം ഇത്രേം ദൂരൊക്കെ പോയിട്ട് വരണ്ടായോ
ആഹ് അത് വേണം അത് വേണം
ഉം ഇപ്പ അടുത്തെങ്ങാനും എവിടേലും പോയാരുന്നോ
അടുത്തെങ്ങും പോയില്ല
ആഹ്
ആഹ് അടുത്തിങ്ങനെ കുട്ടനാട് പോയാരുന്നു കുട്ടനാട് പോയാരുന്നു കേട്ടോ ആഹ് അവിടെ പോയിട്ട് ആഹ്
എങ്ങനൊണ്ട് പോയിട്ട്
അൻ ഞങ്ങളങ്ങനെ വലിയായിട്ട്ങ്ങ് പോയൊന്നില്ല അവിടെ ഷാപ്പി പോയന്നേ ഒള്ളു അല്ലാതെ കുട്ടനാട് ഫുള്ള് കറങ്ങിയൊന്നുല്ല
ആഹ്
ഉം അവടുത്തൊരു ഫുഡ് ഫുഡൊക്കെ നല്ല ഫുഡാരുന്നു ട്ടോ അത് ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാരുന്നു അവിടെ പോയി ഇങ്ങനെ നമ്മടെ ഫോണിൽ കണ്ടിങ്ങനെ പോയതാ അതെ വേറെങ്ങും വല്ല്യായിട്ട് കറങ്ങാനൊന്നും പോയില്ല നല്ല ഫുഡൊക്കെയാരുന്നു എല്ലാം കൊള്ളാരുന്നു ആ കരിമീനൊക്കെ ആരുന്നു സ്പെഷ്യലൊക്കെ ഒണ്ടാരുന്നെ
കറിയൊക്കെ സ്പെഷ്യലാന്നൊക്കെ കേട്ടിട്ടൊണ്ട്
ആഹ് തലക്കറിയൊന്നും മേടിച്ചില്ല ഞങ്ങള് താറാവ് റോസ്റ്റൊക്കെ താറാവ് റോസ്റ്റും കരിമീൻ ഫ്രൈ കരിമീൻ പൊള്ളിച്ചതൊക്കെ കപ്പയൊക്കെയാ മേടിച്ചത് ഉം
ആഹ് ഹാ ഹാ ഹാ ആഹ് അവിടെത്തി അവിട ത്തെ അവിടുത്തെ ഈ ഷാപ്പിലൊക്കെ ഏറ്റവും കൂടുതല് താറാവ് റോസ്റ്റൊക്കെയാ കിട്ടുന്നത് പക്ഷെ നല്ല ടേസ്റ്റാ സംഭവത്
ആഹ് കൊള്ളാം
എനിക്ക് എനിക്കതിഷ്ടപ്പെട്ടില്ല ഭയങ്കര എന്താ വേ വെന്തില്ല അങ്ങനെ ഒരു മുറ്റു പോലിരിക്കുന്നത് ചിക്കൻ ആങ്കി സോഫ്റ്റല്ലേ ഇതങ്ങ് ഒരുമാതിരി എനിക്കതങ്ങോട്ടിഷ്ടപ്പെട്ടില്ല പക്ഷെ പലരും അത് കഴിക്കാൻ വേണ്ടി അവിടെ പോന്നവരുണ്ട് ട്ടോ
പിന്നെ അത് സംഭവം സംഭവം ത റാവെന്ന് വെച്ചാ നല്ല ടേസ്റ്റൊള്ളൊരു ഇതാ കോഴിലും ബെറ്ററ് താറാവ് തന്നെയാണ് നല്ല ടേസ്റ്റായിട്ടൊള്ളെ
ആഹ്
അതിന്റെ പിന്നെ എറച്ചീന്ന് വെച്ചാ അത്ര തോനയില്ലല്ലോ ഈ കോഴീട് അനുസരിച്ചുള്ളൊരു എറച്ചി അതിനാത്തൂന്ന് കിട്ടത്തില്ല കൊറച്ചേ കിട്ടത്തൊള്ളൂ ഉം പിന്നെ ഏറ്റവും നല്ലത് ആഹ് അവിടത്തെ ഏറ്റവും നല്ലത് തലക്കറിയിക്കെയാ
ആഹ് ആഹ് മീൻന്റെ ഐറ്റംസാട്ടോ അതും ഫ്രഷ് മീനല്ലേ കിട്ടുന്നത്
ആന്നാന്നാന്ന് പിന്നെ ഈ കരിമീൻ പൊള്ളിച്ചത് അങ്ങനത്തത് ആഹ് അങ്ങനത്തക്കെ കൊറേ വിഭവങ്ങളുണ്ടവിടെ
ആഹ് ആഹ്
കെടക്കാറായോ?
ആഹ് കിടക്കാ സമയം ആവന്ന്
ആഹ് ഉം ഉം ഉം എന്ന ശരിയെന്നാ ഞാനും കിടക്കാനുള്ള പ്ലാനിലാണ്
ആഹ് ശെരി ശെരി
ശെരി